ഹലോ, സൗണ്ട് ക്ലിയറാണോ?
ആഹ് ക്ലിയറാണ് പിന്നെ വേറെപ്പെന്തക്കെണ്ട് വിശേഷം? ഇങ്ങനെ പോണ് ഇന്നെന്താ ഫുഡ്ഡെന്താ?
ഫുഡ് ഉച്ചയ്ക്കീ കുമ്പളങ്ങക്കറി വെച്ചിട്ട്ണ്ട് പയറുപ്പേരി ഇങ്ങനെ വെള്ളത്തില്ട്ട് വെച്ച്ട്ടോ റെഡിയായിണ്ടോണ്ടിരിക്കോള്ളൂ മക്കളൊക്കെ സ്കൂള് പറഞ്ഞപ്പോ അവരതാ തെരക്ക് കഴിഞ്ഞ്ട്ട് ഇങ്ങനെ നിൽക്കാറുള്ളൂ പിന്നെ
ആഹ് അടിക്കലും തൊടക്കലൊക്കെ കഴിഞ്ഞാ അട്ച്ചാരലും തൊടക്കലൊക്കെ? ഉം. പിന്നെ വേറെന്തൊക്കെണ്ട് കാലാവസ്ഥന്ന് മാറ്റാണ്ലേ
ഉം ചേയ്ഞ്ചായിട്ട്ണ്ട് കാലാവസ്ഥ, ഇങ്ങളേനെ പൊറത്തൊക്കെങ്ങനെ പോവാറില്ലേ?
ഏഹ് പൊറത്തൊക്കെ പോക്ക്ണ്ട്. ഇപ്പ രണ്ട് മൂന്നീസായിട്ട് പൊറത്ത് പോക്ക് വെക്കേഷന്ല് അവര്പ്പ നാട്ടിന്ന്പ്പ വന്നതല്ലേ നോമ്പിന് വന്നതാണേ, അപ്പൊ പിന്നെ വന്നേ ക്കന്നെ ഞാം മൂന്ന് മക്കളാണ് അപ്പൊ ഞങ്ങക്ക് പോ വണ്ടിമേല് ഇത്ണ്ട് സ്കൂട്ടറ്ണ്ട് അപ്പയ്മെ കൊള്ളൂല വന്നേഴക്കന്നപ്പൊര് വണ്ടിടിത്ത്. അപ്പൊ അയിന്റേഷം പിന്നെ രാവിലെ പോയി വൈകുന്നേരം വെര്ന സ്ഥലത്ത്ക്കൊക്കെങ്ങനെ പോവും.
ഉം ഉം ആഹ് കൂടുതലും എങ്ങനെ പാർക്ക് പോലത്തെ സ്ഥലങ്ങളിലാണോ അതെങ്ങനെ കാഴ്ചകൾ കാണ കാണ് ണതോ എങ്ങനെയാ പോവാറ്
ാർക്കൊക്കെ പോും കാഴ്ചകള് കാണാനും പോകും അങ്ങനെയൊക്കെ മക്കളെടുക്കാ പറയുന്ന അവ്ടക്കൊക്കെ പോും
ഉം അങ്ങനെ വരുമ്പോ എല്ലാ ദി പ്രാവശ്യം പോവാറുണ്ട
ആഹ് എല്ലാം പ്രാവശ്യ പോവാറുണ്ട് ഇപ്രാവശ്യം വണ്ടിയെടുത്ത കാരണം പിന്നെ ഇപ്രാവശ്യം കുറച്ച് കൂടുതലായിട്ട് കറക്കണ്ടായിരിന്നു
ഉം
മറ്റേത് വണ്ടി ഉണ്ടാവലില്ലല്ലോ ബസിനുള്ള പോട്ട പോക്കേന്ന് മറ്റേ സ്കൂട്ടർമെ ആരേ കൊള്ളൂലേ ഞങ്ങൾ മൂന്നാള് മാത്രേ കൊള്ളുള്ളൂ പിന്നെ അവര് തറവാട്ട്ക്കൊക്ക ആക്കി കൊടുക്കണം അപ്പത് കാരണം വന്നയ്കണ്ട് വണ്ടി എടുത് വേറാണ്ടും കൊണ്ടൊന്നും തിരിഞ്ഞില്ല സെക്കനൻഡ് എടുത്ത് അങ്ങനെ പിന്നെ മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞമ്മൾ അവിടാണ്ട് കൊണ്ടാക്കി കൊടുക്കും
ആഹ് നമുക്ക് സ്വന്തായിട്ട് വാഹന ഉണ്ട്യ നമ്മളെ ഫ്രീ ടൈം നോക്കിയിട്ട് പോവും വരും ചെയ്യാലോ മറ്റേത് ബുദ്ധിമുട്ടന്നെല്ലേ വണ്ടി വിളിച്ച് പോവാണെങ്കിലും അതക്കെ നമ്മൾ കാത്തട്ട് ഇതൊ ക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തിയോട് കൂടി പോരാൻ പറ്റിയില്ലല്ലോ പോവലും വരലോ ഒന്നും
നമ്മള് കുട്ടികള അവിടെ ആക്കിങ്കണ്ട് നമ്മള് പോകുമ്പോ അത് ഒരു രസല്ലല്ലോ
ആഹ്
അപ്പൊ കുട്ടികളോവിടെ കൊണ്ടാക്കി കൊടുക്കും പിന്നെ ഞമ്മൾ നേരം വൈകിയാലും അവരിപ്പോഴും വന്നിട്ടില്ലേ ഇപ്പോഴും വന്നിട്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടല്ലത് അപ്പൊ പിന്നെ അപ്പൊ പിന്നെ അത് നോക്കണ്ട നമ്മള സ്വന്തം ഇഷ്ടത്തിന് പോവാം പോയി വരാം
ഉം ഉം
ഉ അങ്ങനെ എനപ്പല്ലെ
ഈ നാട്ടിലെ എങ്ങനെ കല്യാണങ്ങളും ആഘോഷങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയാ നടക്കാറ്
കല്യാണം രാവിലെ ഒരു ഞമ്മള് ഉച്ചക്ക് ചോറ് പിന്നെ അതേപോലെ തന്നെ പിന്നെ റിസെപ്ഷൻ ആയിട്ടുണ്ട് വൈകുന്നേരംണ്ട് നാല മണിക്ക് ശേഷം രാത്രി എട്ട് മണി വരെയു ഉള്ളതുണ്ട് രണ്ട് കല്യാണം വന്നിട്ടുണ്ട് ണം ഒന്ന് വൈകുന്നേരം നാലുമണിക്ക് ശേഷം റിസെപ്ഷനാണ്
ഉം
പിന്നെ ഒന്ന് കല്ല്യാണം തന്നെ ഉച്ചക്കുള്ള പരിപാടി
തലേന്നുള്ള മഞ്ഞ കല്യാണം മേലാഞ്ചി കല്യാണം അങ്ങനത്തെൊക്കെ പരിപാടികൾ ഉണ്ടാവലട്ടോ
ഉ എല്ലാ കല്യാണം മഞ്ഞ കല്യാണം മൈലാഞ്ചി കല്യാണം മറ്റേ ആ ഇതൊക്കെ ഉണ്ട് തലേ ഉണ്ടല്ലോ ഇപ്പൊ അയാതൊക്കെ നാലഞ്ചു ദിവസം കല്യാണം തന്നെ ഉം പിന്നെ പൊക്ക കഴിഞ്ഞിട്ട് രാത്രി പിന്നെ ഹോട്ടലുണ്ടല്ലോ തട്ടുകടി ഉണ്ടല്ലോ ഉം
ആഹ ഓരോരോ ആഘോഷങ്ങളും പുതുതായി ഇങ്ങനെ വരില്ലേ ഉ ഉം
ഇളള
മ ഒന്ന ഉച്ചയ്ക്ക് ഫുഡ് എന്താ
ഇന്ന് ഉച്ചക്ക് ഇത് അതായും നെയ്ച്ചോർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടകാനും വേണ്ടിട്ട് ഉണ്ടാക്കിയപ്പോളെ കൊ നോമ്പണായിനി
ഉം
അപ്പൊ പിന്നെ ഇന്ന് മുഹറ ഒന്നല്ലേ അപ്പൊ നോമ്പ് എടുത്തിട്ടുണ്ട്
നിങ്ങ ഡ്രസ്സും കാരെങ്ങളൊക്കെ എങ്ങനെ ഓൺലൈനിലായിട്ട് എടുക്കാ അ ഷോപ്പിലൊക്കെ പോയിട്ടോ
എന്തല്ലാം ഷോപ്പ് പോയിട്ട തന്നെയാണ് ഓൺലൈൻായ ഷോപ്പ് പോയാൽ തന്നെ ഞാൻ- -ക്കെ മാറ്റിക്കാൻ നടക്ക്ണാളാ
ആഹ്
എന്നോട് പറയും എനക്ക് ഇജ്ജെന്നെ എടുക്കും എന്നിട്ട് ജ്ജെന്നെ നൂറട്ടം മാറ്റിക്കാൻ നടക്കുംന്ന് പറയും
ഉം അധികം എന്ത് ഡ്രസ്സ്കളാ യൂസെയ്യാറ്
ചുരിദാറെന്നെ
ആഹ് എപ്പോഴുംങ്ങനെ ഒരു ഇങ്ങനെ ഷോ
വ് ഏഹ് വീട്ടില് ആഹ് വീട്ടില് ചുരിദാറല്ല മാക്സി ആ ഇടുക
ആഹ് എപ്പോഴും നിങ്ങൾ ഷോപ്പിങ്ങിലൊക്കെ ഇറങ്ങാറുണ്ടോ
ഷോപ്പിങ്ങിന് ഇറങ്ങാൻച്ചപ്പളേ ഇപ്പൊ രണ്ടും പെരുന്നാളല്ലായിരുന്നോ നീ ചെറിയ ചെറിയ പെരുന്നാക്ക് ചുരിദാർ എടുത്ത് വലിയ പെരുന്നാക്ക് രണ്ടു കൂട്ടം എടുത്ത്ക്ക്ണ് ഒന്ന് കോട്ടന്റെ ഐറ്റം ഉണ്ടല്ലോ ഇപ്പോ കോട്ടൺ അല്ലാ വേറൊരുതുണിയാ ആയിരത്തി നാനൂറ്റിചില്ലാണം ഉറുപ്യ റെഡിമെയ്ഡ് എടുത്ത് മറ്റേത് ബിറ്റെടുത്ത് അതടി- ക്കാൻ അടിസ്ഥിൻ ചെയ്ത്
തയ്ക്കാനറിയോ
ഇല്ല അത് അടിക്കാൻ തന്നെയാണ് മുന്നൂറ്റി അറുപത് ഒരു ഏഹ് ഇവടെ മുന്നൂ-
ചുരിദാറൊക്കെ തയ്ക്കണെങ്കില്
ഉം ലൈനിംഗ് നമ്മൾ കൊടുക്കണം അല്ല അതത്ത
ലൈനിങ് കൊടുത്ത് അടിക്കുമ്പോൾ ആ റേറ്റ് കൂടൽ ലൈനിംഗില്ലെങ്കിൽ എന്തേലും കുറച്ച് കുറച്ച് തരും അങ്ങനൊക്കെയാണ് ഉം
അടിക്കാനൊക്കെ ആദ്യം അറിഞ്ഞിരുന്നു ഇപ്പൊക്കെ മാറന്ന് ട്ടോ
ഉം ഇപ്പൊ പിന്നെ പഠിച്ചെടുക്കാനൊക്കെ സുഖാണ് ഓൺലൈനിലായി ട്ടൊക്കെ അങ്ങനെ പഠിച്ചെടുത്താലൊക്കെ കുറച്ചൊക്കെ ആദ്യം അറിയുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഓൺലൈനൊക്കെ ആയിട്ട് പഠി- ച്ചെടുത്താമതി നമ്മളെ ഫ്രീ ടൈമില് റെക്കോർഡും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആഹ് അടീണ്ടായ പിന്നെ പ്രശ്നല്ല ആഹ് മടിയായാ പിന്നെ പറഞ്ഞിട്ടു കാര്യല്ല
ആഹ് ഒന്നാമത്തെ മടിയാണ് ഈ ഫോണ് കഴിൽക്ക- കിട്ടിയാ പിന്നെ ഞമ്മക്ക് ആർക്കെങ്കിലും വേറെ ലോകം അറിയോ
ആഹ്
അയിലങ്ങനെ
അതിലൊരു വീഡിയോസ് കണ്ട് ഡെനിമേ നമ്മള് ഓട്ടോമാറ്റിക്ക് ആയിട്ട് അടു -ത്തതു തോണ്ടി പോകും പിന്നെ ഞമ്മള് ക്ലോക്കിൽക്- പോകുമ്പോ കാര സമയം എത്ര ആയിയോ എന്നുള്ളത് അറിയത്തുള്ളൂ
ആഹ് അങ്ങനെ തന്നെ അപ്പൊ അയിന്റെ ബാക്കി കാണാനിരിക്കും
ആഹ് കൂടുതലും എന്താ കാണ പാചകോ അതോ സിനിമയോ അല്ലെങ്കിൽ വല്ല കാസെയ് എങ്ങനത്തെയാ കൂടുതലായിറ്റ് കാണല്
കൊറേ പാചകത്തിന്റെ കാണും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ അയിന്റെ ഇടേൽ ഓരോരെ ഇതുണ്ടല്ലോ ഓരോര ഇത് അ അതിനെ പറ്റിട്ട് കോമഡിയിനെ പറ്റിട്ട് അത് കാണും ഒക്കെ കാണും നമ്മുക്ക് പറ്റിയത് എതൊക്കെയെ ഉണ്ടെങ്കില് ഇപ്പ അങ്ങനെയൊക്കെ കാണും ഒന്ന് കണ്ടാ അതിന്റെ അരങ്ങനെ കൂടി വരുമ്പോ അപ്പൊ അയിന്റെ ബാക്കി ഉള്ളത് കാണാൻ പോകും
ഉം വായനശീലം ആതൊന്നും ഉണ്ടാവില്ല അല്ലെ
ഏയ് ഇപ്പ വായിക്ക ആദ്യം ഉണ്ടായിരുന്നു ഞാാനിപ്പ പഴയ കാലത്തൊക്കെ വായിച്ചിരുന്നു ഒക്ക മംഗളം മനോരമയൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇപ്പ ആയിരിക്കും ഇപ്പൊന്നും വക്കൊന്നില്ല
ഇപ്പൊ പുസ്തകണ്ട പോലും ഫോണിലോക്കി വായിക്കന്നല്ലാതെ പുസ്തകം വറക്കത്തില്ലല്ല എല്ലാരും
അതുകൊണ്ട് ഇപ്പ എന്താ നമ്മുക്ക്ന്നെ നഷ്ടം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി പറ്റാത്ത അവസ്ഥയായി
ഉം മക്കൾക്ക് എങ്ങനെ പഠ അ ഇങ്ങന പാട്ടും മ്യൂസിക് അങ്ങനത്തെയോക്കെ താല്പര്യണ്ടോ
മക്കളിപ്പോൊ ഒരാൾ ഏഴിലാണ് ഒരാൾ ആറിലാണ് ഒരാൾ ഒന്നിലാണ് ഇവർക്കൊന്ന് ഇപ്പഴത്തെ സിലബസിന്റെ മ നമുക്ക് അറിയണില്ലല്ലോ പഴയ കാലത്തെ പഠിപ്പ് ഒന്നുമല്ലല്ലോ ഇപ്പോഴത്തെ ഞാനൊക്കെ പത്താം ക്ലാസ് വരെ പോയിട്ടുള്ളു എന്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇരുപത്തിന്ന് ഇരു രണ്ട് വർഷായി
ഉം ഞാനും പത്തുവരെ തന്നെ പോയിട്ടോ
ആഹ് ആഹ് അപ്പൊ ഞമ്മുടെ മര്ന്നും അന്നൊക്കെ ഇന്നോട് ഇത്രേം പോഓര്ന്റെ പരക്കാര് പറഞ്ഞേ ഏഹ് എത്ര പോ ഞാൻ അപ്പൊ നൊ ഒരു വിളിക്ക്ന്ന വന്നിട്ട് ഇപ്പ അയിന് പഠിക്കണ്ടന്ന് പറിഞ്ഞിട്ട് അന്നൊക്ക പത്താം ക്ലാസ് കിയിഞ്ഞ് ആ കഴിഞ്ഞു ഉടനെ തന്നെ ബുക്സ് പെറാക്ടീസ് ചെയ്തു കഴിഞ്ഞു
ഉ അന്നൊന്നും ഈ നിയമല്ല നിയമമില്ലാത്ത കാല ന്നൊക്കെ അങ്ങനെത്തന്നെ പെട്ട പത്ത് കഴിഞ്ഞാല് പെട്ടെന്ന് കല്യാണത്തിലേക്കൊരു തിരിച്ചുവിടുന്ന പ്രകൃതി യിരുന്നു അപ്പൊ പിന്നെ നിയമം വരുമ്പോ നിയമത്തിറേതായിട്ടും ഇന്ന് പിന്നെ സ്വന്തം മക്കള് ഉ പെൺകുട്ടികളെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മാതാപിതാക്കളെ പറ്റ ഉം അങ്ങനെ വരുന്നെ
ഇപ്പൊ സ്ലങ്ങളൊക്കെ ഇപ്പൊ പെൺകുട്ട
കാലങ്ങള്ൾ മാറി ഉ സൗകര്യങ്ങളും കൂടി
ഉം സൗകര്യങ്ങളും കൂടി കാലങ്ങളും മാറി അസുഖങ്ങളും കൂടി
ആഹ ആ
എല്ലാ അസുഖങ്ങളും കൂടി കൂടി വ ര്ന കാലാണ്
ഉം നമ്മള ഭക്ഷണരീതി വ്യായാമം കുറവും ഒക്കെ എണ്ണയും നമ്മളെ അസുഖത്തിലേക്ക് എത്തിക്കുന്നത് നമ്മളെ ത്ര നിയന്ത്രിച്ചും കാര്യമല്ല നമ്മളെ ലോക സാങ്കേതിക നമ്മളു അവ പിന്നാലെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ്
ഒന്നും വളടാത്ത ഭ ഒന്നിനും വളടാത്ത ഫുഡുകൾ ഇല്ലല്ലോ എല്ലാരും വളട്ട ഫുഡല്ലാല്ലെ ഒക്കെ വളം ഈ നല്ലതൊന്നല്ലല്ലേ വള ട്ന്ന
ഇപ്പ നമ്മള് നല്ലതായ നമ്മള വീട്ടിലുണ്ടാക്കി അങ്ങനത്തെന്നും മക്കളും കഴിക്കത്തില്ലല്ലോ അവർക്കും വയ ടേസ്റ്റ് എന്താണോ അങ്ങനത്തെ ഫുഡെ അവരും കഴിക്കത്തുള്ളൂ.
പുറത്തന്ന് എന്താ കിട്ടണ അത് മതിയാ മക്കള് പച്ചക്കറി ആയിട്ട് ഒന്നും തിന്നൂല.
ഇവിടീം അങ്ങനതന്നെ പച്ചക്കറിയ അതാ ചോറിന്റെ ഒരു ഭാഗ ക്കെ നീക്കി വെക്കാന്നല്ലാതെ അവരത് കഴിക്കത്തില്ല
എന്നിട്ട് വരെ ചോറ് കഴികി കഴിഞ്ഞാൽ പിന്നെ നമ്മ അതൊക്കെ അവർതൊക്കെ ബാക്കി ഉണ്ടാവും ഒക്കെ പ പച്ചക്കറി കൊടുത്ത എന്താ പയർ പേരി കൊടുത്തത് കൂട്ടാനൊക്കെ ബാക്കിണ്ടാവും അത് ഞമ്മളെടുത്ത് തിന്നാ അല്ലാത നമ്മൾ ആദ്യം കഴ്യാന്നുണ്ടെങ്കിൽ പിന്നതക്കെ വേസ്റ്റ്ആയി.
ആഹ അങ്ങനെത്തന്നെ ഇപ്പൊ ഇവടെ എല്ലാരരുംടും സംസാരിക്ക ഇരിക്കുമ്പം അവരൊക്ക പറയും ഇങ്ങന് ത്തെ സ്ഥിതി തന്നെയാണ് എല്ലായിടത്തുംന്ന് പറയും.
ഉ കുട്ടികള് പിന്നെ തീരെ തിന്ന്ണ്ല്ല അല്ലാ ബിരിയാണിയാണി നെ ചോറ മത്യാക്കും ഇതൊക്കെന്നുണ്ടെങ്കില് അവര് ചോറ് നൊന്നും അയിനിത് കാണൂല്ല
ഉം ഇപ്പൊ നമ്മളൊക്കെ പ ആഘോഷങ്ങൾക്ക് മാത്രായിരുന്നു അങ്ങനത്തൊക്കെ വെച്ചിരുന്നേ. ആഴ്ചകളിൽ ഒരിക്കെന്നുള്ള രീതിയിൽ നമ്മളെ ഫുഡും അങ്ങനായി മാറിയിട്ടും ഉണ്ട്.
പിന്നെ
ന്നാ ശരിട്ടാ
കുട്ട്യാൾ ആഹ് ആഹ് ശരി